എനിക്കെന്ത് വിശേഷം നല്ല വിശേഷം സുഖംതന്നെ മയ തന്നെ ഒള്ളു രാവിലെത്തൊട്ടേ മയയാണ് അവിടെയോ
ഇവിടെയും രാവിലെ തൊട്ട് മഴയാണ് രാവിലെ ഒന്ന് അമ്പലത്തി പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെയങ്ങ് ഭയങ്കര മഴ
മഴല്ലേ ഉം ഈ സമയത്ത് ത്തൊന്നും മയത്തൊന്നും മയയൊക്കെ കൊണ്ടാ പെട്ടെന്ന് ജലദോഷം പനി അങ്ങനെ ഒക്കെ പിടിക്കും മ്മ് എനിക്കെ ഇല്ല ഇല്ല ഇനിക്കെന്നെ ഞാനെന്നെ ന്നെന്താണ് ഇപ്പൊ രണ്ട് ദിവസം ക്ലാസ്സ് കഴിഞ്ഞ് വന്നാണ്ട് വരുമ്പം മയണ്ട് പോവുമ്പങ്ങട്ട് മയല്ല അപ്പൊ കൊടെടുക്കാമ്മറന്ന് അപ്പം പിന്നെ മയത്- ചാറില് ചാറിട്ട് ഞൻ എന്തയ്ത് ഹ് എന്റെ തലയിലൊക്കെ ഉം ഞാൻ നടന്ന വരിയാണ് അപ്പൊ മഴ ച ചാ തില് കൊണ്ടാണ്ഇൻക്കെന്നെ ഇപ്പ ഭയങ്കര ചൊ മ പിടിചീന്ന് മാർണില്ലേ ചൊമ ഒന്ന് പിടിച്ചു കഴിഞ്ഞാ തന്നെ മാറൂല
ഹ ലേ മഴ കൊണ്ടഴിഞ്ഞാൽ വീട്ടവന്ന് കഴിഞ്ഞുമ്പോഴത്തേക്കും അങ്ങ് കുളിക്കണം കൂളിച്ചിട്ട് പിന്നെ ഇച്ചിരി പാനി കാപ്പി ഹ് ഞവരയും തുളസിയില ക്കെ ആ കാപ്പിട്ട് കുടിച്ചാ നല്ലതാ അപ്പ പിന്നെ മാ ആഹ് ഞൻ ഒക്കെ നല്ല മഴകൊള്ളും ആ നമ്മള് വണ്ടിയിലൊക്കെ പോവാണെങ്കി മഴ കൊള്ളും പക്ഷെ നമ്ക്ക്
റ്റൽ മഴ ഒള്ള് നല്ല മഴ ണ്ടായിരുന്നു പക്ഷെ ചാറ്റിലായിട്ടാണ് ഞാൻ കൊണ്ടത് കേറിനിന്ന്ക്കാണ് ഞങ്ങളൾവ്ടെ തന്നെ ബസ്സറങ്ങി കഴിഞ്ഞ ഒരു സ്ഥലണ്ട് കേറി അവിടെ അങ്ങനെ കേറി നിന്നു മഴ ഒരു ഏകദേശം കൊറഞ്ഞപ്പോ പിന്നെ ചാറ്റൽമയ കൊണ്ട് ഇവിടെ വന്നപ്പോ തോർത്താനും മറന്ന് അതാണ്ടായത് പിന്നെപ്പോ ജലദോശവും ചിമ്പലൊക്കായി
രാത്രിയിലാവി മഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞപ്പൊടി ഉപ്പുഒക്കെ ഇ പ്പിച്ചിരി ആവ് പിടിച്ചാല് ആഹ് ആവി പിടിച്ചാ മാറും ആ
പിടിക്കണം ആവി പിടി
പിന്നെ എന്ത് ചെയ്യുന്നു വർക്കയ് ന്നുണ്ടോ അതൊ പഠിക്കാൻ പോക്ന്നോ
ഞാനീ കമ്പ്യൂട്ട്ർ ക്ലാസ്സിന് പോവ്ന്നുണ്ട് പഠിക്കാനും വേണ്ടിയിട്ട്
മാരീഡാണോ
ആ അതെ അതെ അപ്പൊ അങ്ങനെ ഇന്നലെപ്പോ പരിപാടി ആയിരുന്നു തേപോലെതന്നെ ഈ മുന്ന ത്തെ കുട്ടികളെ അവർക്ക് വേണ്ടിട്ട് ഹ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്ന പരിപാടി ആയിരുന്നു അപ്പൊ പിന്നെ അതിലായിരുന്നു അപ്പൊ അങ്ങനെ നേരത്തെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ ഇവിടുന്ന് പോകുമ്പോ മഴ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ എന്തയ്ത് അവിടെ എത്തിയപ്പം പിന്നെ ഭയങ്കരമഴ. അങ്ങനെ പിന്നെ കൊറെ പിന്നേരാ അവിടെ കേറിന്ന് കേറിന്നിട്ട് പിന്നെ ഞങ്ങളന്തെയത് എന്താണ് മയ ഒന്ന് ഏകദേശം കുറഞ്ഞപ്പം പോയി പിന്നെ വരുമ്പോഴും അതേ മധുരമായ അ അങ്ങനെ പിനിക്കാണെങ്കിലോ ഈ ഹ് ചൊമ പിടിച്ചുകഴിഞ്ഞാ പിന്നെ മാറൂല അമ്മാതിരി ചൊമേ പിടിക്കാ ശ്വാസം കിട്ടാതെ ചൊമക്കും
ഇപ്രാവശ്യം എനിക്ക് പനി വന്നപ്പോ എനിക്ക് ഫുള്ള്ചൊമ ചുമയാണെങ്കിൽ രാത്രി ക്ലാസ്സിില് ഞാൻ പി എസ് സി ക്ലാസ്സിന് പോന്നിണ്ട് ക്ലാസിരുന്നാലും എനിക്ക് ചൊമ ആളെല്ലാം നോക്കുന്നമ്മളെ
ആഹ ആഹ അതാണ് പറഞ്ഞത് ചൊമപിടിച്ചു കഴിഞ്ഞാ പോകൂല ഇപ്പത്തെ ചൊമ പനിന്നൊക്കെ പറയാണെങ്കിൽ ഇപ്പം എന്തെല്ലാം പനികളാണ് ഇപ്പള്ളത് ഇപ്പം നിപ്പ വൈറസ് തന്നെണ്ട് ആഹ് അതെ എവിടക്കോ ഇപ്പ പണ്ട്ന്നെ കൊറോണസമയത്ത് ആ സമയത്തല്ല നമ്മളനിപ്പൊക്കെ ഇപ്പതാ വീണ്ടും എവിടക്കോ ണ്ട്ന്നൊക്കെ കേൾക്ക്ന്ന് ശരിയാണോന്നൊന്നും അറിയില്ല ഞാൻ വാർ തേലൊക്കെ കണ്ട് പത്രത്തിലൊക്കെ വായിച്ചിന് തപോലെ തന്നെ വിടെ നിപ്പ കണ്ടുപിടിച്ചീന്ന്ന്നൊക്കെ പറഞ് സ്ഥിരീകരിച്ചീന്ന്ന്നൊ
അയോ....
ആഹ് അപ്പൊ പിന്നെ അതേപോലെ തന്നെ ശിഖല്ലന്റെ പ്ര ശിഖല്ലണ്ടല്ലോ ആ ശരി
ദീലൊക്കെ വന്നിട്ടുണ്ടോ
ഈ ഏരിയൽ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ എല്ലാരും നല്ല ഇതിൽനിക്കാൻ പറഞ്ഞിട്ട്ണ്ട് എപ്പള ആരിക്കാന്നൊന്നും വരാന്നൊന്നും അറിയൂ ല്ല നമ്മളവിടിംവിടേം കേട്ടണ്ടനമ്മള് നമ്മള് ര് കൂസലു. ല്ല്യാണ്ട്നിക്കും പക്ഷേ ഞമക്ക അട് മ്പളായിരിക്കും നമുക്കതിന്റെടങ്ങേറും അതിന്റെ തൊക്കെ മനസ്സിലാവുള്ളൂ.
ആഹാ ന്ന ന്ന ന്ന് ഉം കൊറോണ വന്ന് കൊറോണ വന്നപ്പോ എങ്ങനെ ഉണ്ടാരു?
കൊറോണ ഞ് എനിക്ക് കൊറോണൊന്നും പിടിച്ചിട്ടില്ല ൺ നിനക്ക്ടിച്ചീനൊ കൊറോണ ടിച്ചീനോ?
ഇല്ലേല്ല.
ഇല്ല എന്തോ ഭാഗ്യത്തിന് അറിയൂല ആഹ് ആഹ് കൊറോണ ആ കൊറോണ പിടിച്ച് കൊറോണക്കൊക്കെന്ന് പറഞ്ഞാല് ഉം വൈ ഈ കല്യാണങ്ങളിലൊന്നും പങ്കെടുക്കാനും അതേപോലെ തന്നെ ഒരു മരണദിൻ മരണത്തിന്റെ തിനൊന്നും പങ്കെടുക്കാനൊക്കെ കഴിയാത്തര അവസ്ഥ തിന്നില്ല ആളുകൾക്ക് പൊറ ത്തൊന്നും പോവാൻ കയ്യാതെ ഉം ആഹ് ഇതേപോലെ തന്നെ ഇന്നലെ ഞങ്ങക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ പരിപാടി ക്ക് ണ്ടേനേന്ന് അതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് വരുന്നവർക്കൊക്കെ അതേപോലെ തന്നെ ആഹ് എയർപോർട്ട്ന്ന് തേപോലെ തന്നെ കൊറേ കഴിഞ്ഞിട്ടാണോല്ലോലെ ക്കെ പരിശോധിച്ച് കൊറേ കഴിഞ്ഞിട്ടാണോല്ലോലെ വിടാ. എത്രോ ദിവസം അവിടെ താമസിപ്പിക്ക ആ അങ്ങനെ അതിന്റോരു തഹ ഹാളെ നി അവിടെ വന്നീനി അപ്പൊ ആളിങ്ങനെ പറയും എന്നെങ്ങൾക്കറിയോന്നൊക്കെ ചോദിച്ചപ്പ എല്ലാരും പറഞ്ഞില്ല പക്ഷെ എന്താണ് ആളെ പറഞ്ഞാ ഇങ്ങക്ക് അറിയും ന്നൊക്കെ പറഞ്ഞപ്പോ ആള് പറയാണ് ഞാൻ ഏർ പോട്ടില് ഇതേപോലെ തന്നെ ഇങ്ങനെ ഹോരോത്തല് ഇതേപോലെ തന്നെ ഏ ഗൾഫ്ന്ന് വന്നോരൊക്കെ നാട്ട് വീട്ട്ക്കയക്കാതെ കുറച്ചേരം പിടിച്ചിച്ച് പിടിച്ച് വെച്ച ആളാണാന്നൊക്കെ പറയേര്ന്നു.
ടൈമിലല്ലേ എന്റെ ചേട്ടന്റെ ആഹ്.... ചെ അനിയനെന്ന് പറയുന്ന് പട്ടണത്തിലാ. പു പുള്ളിക്കാരൻ ആ നാട്ടില് ആ ടൈമിന് നാട്ടിൽ വന്നപ്പോ ക്വാറന്റൈൻ ഇര്ത്തി. അവന്റെ പത്ത് ഇരുപത് ദിവസത്തോളം ക്വാറന്റൈൻ ഇരുത്തി അപ്പൊ നമ്മള് അയ്യോ ക്വാറന്റൈൻ ഇരിക്കുന്നതാണ് നമ്മള് പുറത്തോട്ട്പോലും എറങ്ങാൻ പറ്റത്തില്ല.
ഇല്ലാ ഞമ്മക്ക് ഇല്ലാ ഭക്ഷണും ഇതൊന്നും ഇല്ല ഞങ്ങളൗടെ ഇതേപോലെ തന്നെ കൊറോണ പിടിച്ചാണ്ട് ഒരാള് വന്നീനി, ഗൾഫ്ന്ന് വന്നതാണ്. ഇങ്ങട്ട് ആള് അവിടെ ഒര് ആളൊറ്റെക്ക് ഒരു വീട്ടിലാണ് താമസിപ്പിച്ചത്. ഇങ്ങട്ട് പിന്നെ അതാ ഫസ്റ്റ്ക്ക് കൊറോണ ഒന്നാകെ പ പടരാതെ ലാസ്റ്റിക് ലാസ്റ്റിക്ക് വെല്ലാങ്ങട്ട് ട്ട് ഇതാവാതെ ഹ് മ് വെല്ലാ ആൾക്കാരും ഇത് കൊടുക്കാതായല്ലോ അതിന്. ഈ കൊറോണക്കെന്നെ ഉം പിന്നെ ഇത് ഫസ് റ്റിക്കായപ്പോ ഭയങ്കര തട തടവു പൊ തടവുശി ക്ഷെ എങ്ങനെ കിട്ട്ണെ അതേപോലാണെല്ലോ ഒരു വീട്ടിൽ നിന്ന് ന്നെട്ടപ്പറ്ത്തെ വീട്ട്ന്ന് അവരെ കുടുംബക്കാരെ വീടും ഓലെ വീട് തന്ന്യാണ്. അവിട്ന്ന് ഭക്ഷണം ഉണ്ടാക്കിയാണ്ട് ഇതേപോലെ തന്നെ സ്റ്റെപ്പുമ്മെ വെച്ചൊട്ക്കാ അങ്ങനെ ഒക്ക്യായിരുന്നല്ലോ. കൊറോണന്റെ സമയം
ആ ആ ആഹ്
അതേപോലെ തെന്നെ കൊറോണക് ക്കാളുകൾക്ക് പണി ഇല്ലാണ്ടായീ അതേപോലെ തന്നെ ഭക്ഷണത്തിന് ഓരോ സാധനം വാങ്ങാനും കടകളില്ലാണ്ടായി. ആ ഹാ വെള്ളപ്പൊക്ക സമയത്തിലേ വെള്ളപ്പൊക്ക സമത്തിതേപോലെ തന്നെ അവിടെ വെള്ളം കേറിയിരുന്നോ?
ഇല്ലെ ഇല്ലെ ഇല്ല്യാ ഇവിടെ വെള്ളൊന്നും കേറീല.
എങ്ങനെ ഉയർന്ന ഹ് പ്രദേശ്
ആ ഇച്ചിരി ഉയർന്ന കടൽ തീരവാ അപ്പൊ കൊഴപ്പൊല്ല്യാ
ആഹ് അപ്പം കൊഴപ്പൊന്നുല് കടൽ തീരോ കടൽ തീരായിട്ട് ഇങ്ങക്ക് വെള്ളൊന്നും കേറീട്ടില്ലാഹ്.
ഇല്ലെ ഇല്ല്യാ കൊഴപ്പൊന്നും ഇല്ലായി
ഇല്ലലേ ആഹ് ചെല സ്ഥലങ്ങളിലൊ ക്കെ തേപോലെതെന്നെ അമ്മള് കടൽ തീരത്തുള്ളോലൊക്കെ ഇങ്ങനെ മാറ്റി പാർപ്പിക്കുക്കൊക്കെ ചെയ്യൊല്ലോ ഇങ്ങനെ അമ്മള് വെള്ളം കേറിയിട്ടില്ലെങ്കിലും മ്ഇണ്ടായിട്ടില്ലല്ലേ അങ്ങനെ ഇണ്ടാവാതിരിക്കെ തെഹ് അഹ് പിന്നെ ന്താ ചായൊക്കെ റെഡി ആയി കഴിഞ്ഞോ
മ് ആ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നു
എന്താപൊ ചായക്കെന്താ പലഹാരം ണ്ടാക്കിയത്.
ഇല്ലാഹ് അങ്ങനൊന്നും ഉണ്ടാകത്തില്ല
അയീ എന്താ നാലുമണിക്ക് അങ്ങനെ എന്തോ നിർബന്ധുന്നുല്ല്യേകാരം ല്ലേ എന്തെങ്കിലൊക്കെ മയൊക്കെ ആയാലും എന്തോ ചൂടുള്ള പഫ്ഹ് എന്തെങ്കിലും പലഹാരൊക്കെ ഉള്ളിവട മൊരിച്ചതൊക്കെ ഹ് മൊരിഞ്ഞ് കിട്ടിയപ്പൊ ഹാഹാ ക്ഷണങ്ങളൊക്കെ തിന്നാൻ ഭയങ്കര രസാണല്ലോ.
ആഹ് ഹാ
ഉംഹു അതാണ് പിന്നെ നീ ഇന്നലെ പ്പം മഴ ഇണ്ടായിരുന്നോ അവെടെ
ആഹ് ഇന്നലെ നല്ല മഴ ആയിരുന്നു ഇവിടെ
നല്ല മഴായിരുന്നുല്ലേ ഉം ഇവിടേ അതേ തുപോലെ തന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നലിം മെനിയാന്നൊക്കെ നല്ല മഴ ഇണ്ടായിരുന്നു ന്നും ഇന്നും അതേപോലെതെന്നെ രാവിലെ തൊട്ടേണ്ട് മഴ
നല്ല മഴയാ ഇന്നത്തെ ഭയങ്കര അന്തരീക്ഷായിരുന്നു.
ആഹ് അതാണെ ഇനിപ്പൊ നാളത്തെ അവസ്ഥ എന്താന്നറിയൂല ഇനിപ്പം ഇതേപോലെ ഇങ്ങനെ മഴ നല്ലോണം പെയ്ത് ഇങ്ങനെ തുടർന്നോണ്ടിരിക്കാ ണെങ്കിൽ മീനൊക്കെ കിട്ടാതാവും ഭയങ്കര ക്ഷാമായിരിക്കും ആ എൻ- ഉം ഉച്ചക്ക് എന്താ ഭക്ഷണം ണ്ടാക്കിയത്
ഉച്ചക്ക് ഏ ചൂടയായിരുന്നു ചൂടയും പിന്നെ സാമ്പാറും പി പിന്നെ ചൂട വറുത്തതും ഒക്കെ യാ യിരുന്നു
ചൂട വർക്കാ ന്ന് പറയ്ണ ഇങ്ങള് പൊരിക്കുന്നതിനാവും
ആഹ് പൊരിക്കിയാന്ന
അയിന് ങ്ങള് വറക്കന്നാവൂല്ലേ പഞ്ഞാ ആ ആ വറത്ത മീനല്ലേ ഞങ്ങള് വിടെ മീൻ പൊരിക്ക് - ച്ചത് അങ്ങനെക്കെണ് പറയല് അപ്പം ചൂട അങ്ങനെ പൊരി ക്കാന ഇങ്ങനെ കഴിഞ്ഞോ ചില ചൂട അങ്ങനെ പൊരിച്ചാൻ കയൂല ചെറിയ കുഞ്ഞു
ആ ചെറിയ ചൂട പിന്നെ ഞങ്ങള് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വ റക്കും
വറക്കും അങ്ങട്ടു ഇങ്ങട്ട് എളക്കി കൊടുക്ക ചെയ്യാ അപ്പൊ ഈ മീൻ ഒടയൂലേ
ഒടഞ്ഞാലും കൊഴപ്പല്ല മ്മക്ക് അത് മീന്റെ ആ ന്റെ മ മുള്ളാണല്ലോ അതിന്റെ കാൽസ്യം
ആഹ ആഹ് അങ്ങനെ കിട്ടിയ മതില്ലേ വല്ലാണ്ട് പ്രശ്നല്ല ചീനച്ചട്ടി നമ്മള് പയറൊക്കെ ക്കെ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കായിരിക്കും ലേ മീന് ആ അപ്പൊ
ഇട്ടട്ട് അടച്ചു വയ്ക്കും അടച്ചു വെക്കുമ്പ നന്നായിട്ട് ഒരു ഇച്ചിരി എണ്ണയക്കൊഴിക്കുമ്പോ
ആഹ ആ അങ്ങനെല്ലേ അപ്പം പിന്നെ കൊഴ ല്ല അതേപോലെ വെത്തല് പൊരിച്ചാലും നല്ല രസണ്ടാവും
ആഹ പിന്നെ ഇവിടെ നന്ദനൊക്കെ പൊരിക്കുമ്പോ നല്ല നന്ദൻ ചെറിയ മീന ചെറിയണ് ഒത്തിരി മുള്ളുണ്ട് ആഹ്
കേട്ടോ നന്തന്ന
ആഹ് നന്തനം ന്ന് പറയുന്ന മീൻ
ആ ആ പൊരിക്കലാണോ കറി വെക്കലാണോ എങ്ങനെയാണ്.
എന്തോ അത് കറി വെക്കും ആ അത് വറുക്കാനാ നല്ലത്.
വറക്കാനാണ്ല്ലേ നല്ലത് ആ കറി വെക്കാന കറി വെക് ക്കാണെങ്കിലങ്ങനെ തേങ്ങ അരച്ചിട്ടാണോ വെക്ക അല്ലങ്കില് അച്ചേക്ക് മുളക് ട്ട്
പിനെല്ലാം മുളക് ഇട്ട് വെക്കും.
ആഹ് ആഹ് ടേസ്റ്റ് ണ്ടാവൂലേ ന്നാ ഞന് ഞാന് ആദ്യായിട്ട് കേൾക്കാണ് ഇന്നാ ല് ചെറിയെ കുഞ് മീനാ എങ്ങനെ ആ അയ്ല ക്കെ അറിയാം. എങ്ങനെ വെത്തലിനെ പോലെയൊക്കെ തന്നെയാണോ അല്ലെങ്കിൽ അയിനെകാട്ടിയോക്കെ നല്ല വലി പ്പള്ളതന്നെയാണോ?
ഇല്ല കുഞ്ഞു മീനാ ചൂടാ നീള ണ്ടല്ലോ. ആനെക്കഴിയും ഇച്ചിരി ചെറിയ മീൻ പരന്ന മീനായിട്ട് വരും.
അത് മുള്ളനാണോ ഇങ്ങൾ പറയുന്നത്? മുള്ളനാണോ ഈ
മുള്ളനായിരിക്കാം ആ ഓരോ നാട്ടിലും ഓരോന്നല്ലേ പറ ആ നല്ല മുള്ളൂണ്ട്.
ആ അത് മുള്ളനാണ്ന്നാൽ ഞങ്ങളെ നാട്ടിൽ പറയുന്നേ ന്നാ ഓക്കെ ൻ ശരി
ആ ഓക്കെ ശരി ബായ് ഓക്കെ ആ